ന്നിട്ട് മഴ നിന്നിട്ട് പാട്
അന്റെക്കെ പാടന്താ ഒരു വിവരും ഇല്ലല്ലോ
ആഹ് ഞാൻതാ ഇപടക്കണ്ട് മാ ളേ എവി പോണ് മഴ പെയ്താ മഴയ്യും നേരം വള്ത്താ നീക്കാ എന്താ മടി ഇട്ട മളെ പിന്നെ പൊർ ആഹ് പിന്നെ പെറ്ത്ത്ക്ക ഒന്നും എറങ്ങലില്ല
സുബി സുബി നിസ്കരിക്കാനന്നെ മടിയാണ് നമുക്ക് നീക്കാൻ
തണ്ത്ത്ട്ട് വൈക്കൂല ഒളു എട്ക്കാൻ
ആഹ്
മ്മ്
പിന്നെ ന്നിട്ട് കുട്ട്യാളൊക്കെ സ്കൂളില് പോയിലെ
ആഹ് കുട്ടി ഒരു കുട്ടിയെ സ്കൂൾ പോകാനുള്ളൂ ഒന്നും ചെറുതല്ലേ രണ്ടു വയസല്ലേ ആയിട്ടുള്ളൂ
ആഹ് മറ്റേ ചെറുതാണല്ല ല്ലാ
മ്
പി പിന്നെ ന്നിട്ട് വേറെ എന്തൊക്കെ ഇൻക്ക് മൂന്നാളായി ലെ
മൂന്നാളായിലെ
ആഹ് മൂന്നാളായി
നിർത്തിയാ?
ഏഹ്
ഏഹ്
ആഹ് അന്റെ മാപ്പ്ള എന്താ ചെയ്യ്ണ
മാപ്പളാ ഇബട ടി ഹോട്ടല് ഈ റിസോർട്ടിലാണ്
ആഹ് റിസോർട്ടിലാണോ കൊയപ്പല
ഊം
പിന്നെ, ന്നിട്ട്, എന്താ, ന്നിട്ട് ഇപ്പ. ചെറുതിന് രണ്ട് വയസ്
ഏഹ്
ആഹ്
അഹ് ശരി
അല്ല രണ്ടുവയസ്സല്ല രണ്ടാം ക്ലാസ്സിലാ ആറ് ആറര വയസ്സായി
ഏഹ് താ അത് സെ ഞാനും വിചാരിച്ച് അന്റെ മകളെ കെട്ടിക്കാനായി രണ്ട് വയസ്സായിട്ടൊള്ളൂന്ന്
ആഹ് ആറ് ആറിലാണ് അല്ല ആറിലാന്ന് പറഞ്ഞ ആറ് വയസ്സാണ്
ആറ് വയസ്സ്
ഉം ചെറുതിന് രണ്ടാമത്തെ പത്താം ക്ലാസ്സില്
ആഹ്
ഊം
അപ്പൊ ത്ര പെൺ കുട്ടി ളാ..
ഒരു പെണ്ണ് രണ്ടാണോ
ആഹ്
ഉം പിന്നെ ന്നിട്ട് വേറെ ഇന്റെ പിന്നെ കല്യാണം പത്താം ക്ലാസ് കഴിഞേക്ക് കഴിഞ്ഞും ചെയ്ത്ക്ക്‌ണ്
അതാണ് അന്റെ മക്കള് വലുതായി പെട്ടെന്ന്
ഉം, ഉം, എല്ലാരും പറയത്. അൻക്ക് വല്യ കുട്ട്യാളായി, അൻക് വല്യ കുട്യളായി ഇപ്പോളും ഇന്റെ ഒപ്പം പഠിച്ച രണ്ട് ചെക്കന്മാരെ കല്യാണം കഴ്യാനാണ്
ഏഹ്
പ്പം മുപ്പത്തഞ്ച് വയസ്സായി
കിട്ടിയിട്ടില്ല്യ
ഇല്ല്യഹ്.
ആഹ്
ഊം ഇജ്ജ് പിന്നെപ്പോ ഹോസ്പിറ്റലില് പോയീന്നോ
ഇല്ലെയ് പിന്നെ പോയിട്ടില്ലെടീ
ഉം, ഞാൻ പിന്നെ അന്ന് അവുട്ന്ന് കണ്ടിട്ട്, പിന്നെ വിളിക്കാനും കൂടില അങ്ങട്ടും ഇങ്ങട്ടും നമ്പറൊക്കെ തന്നിട്ട് പിന്നെ വിളിക്കാനും കൂടീല്ല
ഇപ്പ മറന്ന പെയ്യാ പിന്നെ അങ്ങനാണ്
മാർക്കല്ല സ്റ്റാ ഇതൊക്കെ ഫോണില് ഇങ്ങനെ കാണും ഓരോന്ന് പ്പോ ഇതൊക്ക. ആഹ് അങ്ങനെ ഇങ്ങനൊക്കെ കാണലുണ്ട് പിന്നെങ്ങെനെ മെസ്സേജ് അയക്കണം വിളിക്കണന്ന് വിചാരിക്കും അതൊക്കെ അങ്ങനട് മറ
പിന്നെ നമ്മളെന്താ ച്ചാൽ ഓരോരോ തെരക്കായിട്ട്, പ്പ നമ്മൾ ഒന്നു മാത്ര ല്ലല്ലോ നമുക്ക് ചിന്തിക്ക്.
അതെ അതെ ഏഹ് പലെ കാര്യങ്ങളുണ്ട്
ആഹ്
ഷെ, അമ്മള് ഇതേപോലെ അമ്മള് ചെറുതാവുമ്പോ, ഞമ്മള് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ, മ്മാനോട് ആണ്ട് പറിം. നെലോളിക്കും പിടിക്കും. ക്കും അപ്പൊ ഓല് മേട്ച്ച് ഇപ്പൊ അതേപോലെ തന്നെപ്പോ നമ്മളെ അവസ്ഥ ഓല് മക്കള് എന്തെങ്കിലും പറയുമ്പോ ത്തിന് ഓൽക്കണ്ട് മുന്നില് എത്തിച്ചിട്ടില്ല്യന്നുണ്ടെങ്കില് അവർക്കത് വയ് നമ്മളെ അടുത്ത് ന്താ, ഞമ്മളോ ടെ ണ്ടോ ഇല് യേ ഒന്നും ഓൽക്ക റിയേണ്ട...
ക്കറിണ്ടെ?
അപ്പക്കപ്പ കിട്ടണം ദിവസം ചെലവന്നെ ആ കുട്ടീന്റെ ബർത്ത്ഡേ ഈ കുട്ടീന്റെ ബർ ത്തിടല്ലെങ്ക അവിടെ കല്യാണോ ഇബടെ കല്ല്യാണോ അങ്ങൻത്തെ ഓരോ ഇന്നും തല്ലാല വിടെ മൂന്നാള് പോണ്ടേ.
ആഹ്, ആഹ്, മൂന്നാൾക്കും മാണ്ട ത്തി എത്തി പോവ ല്ലേ?
ആഹ് പിന്നെ വണ്ടി പൈസ വാണം ദിവസ്സം ഓലെ ഫീസും കാര്യങ്ങളും എ് പത്താം ക്ലാസ്സിൽ പഠിക്കണോൻക്ക് ട്യൂഷൻ പൈസ ആണോ എ് പിന്നെ ഒമ്പയിനായിരം ഉർ റുപ്യ ആണ് ഒരു വർഷത്തിന് ട്യൂഷൻ പൈസ മറ്റോർക്ക് ഒരു വർഷത്തിന് അറുവയ്നായിരം റുപ്യ ആവുമ്പോ മാസം മാസം അയ്യായിരം കൊടുക്കണം
കൊടുക്കുല്ലാ
ന്ന് ആലോയ് ച്ചോക്കാ എന്തോര അതവാം ഉം ആഹ് അപ്പൊ ആഹ് പിന്നെ ലോണടവും ആ അടവും ഈ അടവോ ക്കെ അടവോളും കാര്യങ്ങളും
ടോണ്
വീടെക്കാൻ വേണ്ടീട്ട് ഇത്‌മ്ന്ന് ഞങ്ങള് വീട്മിന്ന് ആധാരം വെച്ചിട്ട് ലോൺ എടു ത്ണ്ട്
പാഹ്..
ഹതു ഒക്കെ കൂടി ആയിട്ട് അങ്ങനെക്കെ
ഞിപ്പോ ഇനിപ്പോ അതിൻ്റെ എടയ്ക്ക് കല്യാണം കൂടി ആയ പറയും വേണ്ട
ആഹ് കല്യാണങ്ങള് എന്തായ പറയും വേണ്ട
ഉം അപ്പോത്തിനൊക്കെ വെല കൊറയുക്കാര രണ്ടും കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അപ്പോത്തിനൊക്കെ പണ്ടത്തിന് വെല കൊറയക്കാന്
ആഹ് ഞമ്മള് കൊറയും കൊറയും ന്നിചാരിച്ച് പ്പൊന്നരമ്മലെത്തി ലേ
ഒന്നര ഒന്നൂല്ല്യ ഒന്നേ മൂന്ന് ഉള്ളൂ
ഏ ഇപ്പൊ കൊറഞ്ഞതാണ്ല്ലേ
ആഹ് പ്പോ ഉം എ എത്രേ പതിമൂന്നുർപ്യേണ് ഒരു ഗ്രാമിന്
ഏഹ്
ആഹ്
ഇപ്പൊ കൊറഞ്ഞതാണ്
ആ ഒന്നരൊക്കെ ആയിന്നു
ആഹ് ഒന്നരൊക്കെ ആയിന്ന് ആ ടൈമില് സ്വർണ്ണ ഉള്ളോർക്ക് വിൽക്കണ് നല്ല കിട്ടലേന്ല്ലേ
നല്ലോം കിട്ടും കൊറേ ആൾക്കാരങ്ങനെ വിറ്റിക്ക്ണ്
ആഹ്ഉം..
ഉം
അയന്നെറഞ്ഞ് ആപ് ഇപ്പ വിക്ക ഇപ്പ ഇട്ക്ക ഇള്ളോര് എന്താ നല്ല എ് നല്ല ബിസ് നസാണ് ഇള്ളോർക്ക്
ആ ഇള്ളോർക്ക് നല്ല ബിസിനസാണ്
ആഹ് പക്ഷേ മണ്ടന്മാരുണ്ടല്ലോ ചെലോര്. പൈസ അ് അ് ഇണ്ടായിട്ടങ്ങനെ ബാങ്കില് ഇട്ട്ട്ട്ച്ച് കുത്തിരിക്കണോരതാ അവര്ക്കൊന്നും ഒന്നുല്യാ
അതന്തെ
എ് ആ അന്നത്തെ കാലത്തൊക്കെ അഞ്ഞൂറുപ്യക്കൊരു ഗ്രാമ് കിട്ടീന്ന്
ആഹ് അഅ്സെര്യങ്ങനെ
ആ പൈസ പൈസ ബാങ്കിൽ ഇട്ടിട്ട് ഇന്ന് എരട്ടിക്കുണ്ടോ ഇല്ലല്ലോ ആ അഞ്ഞൂറെന്നെല്ലെ ഇന്നും
ആഹ് അതങ്ങനേണ്
പണ്ടത്തെ കാ പണ്ടത്തെ കാലത്ത് ആൾക്കാര് കോടീശ്വരൻമാ പണക്കാരൊക്കെയ്
ആഹ്
ഏ് അന്നൊക്കെ സ്വർണം ഇടുത്തിട്ട് ആൾക്കാര് ഇടു ത്തെക്കാന്നുണ്ടെങ്കി ഇന്നൊക്കെപ്പെത്രെ പൈസടെ മൊതലായി
മൊതലായിന്
ആഹ് അതന്നെറഞ്ഞത് ഞമ്മള് പൊട്ടന്മാര് എല്ല ഇള്ളോര് ഏഹ് അ വയസ്സായോരൊക്കെ എന്താ കാട്ട ആ പ ത്തോ ആയിരം ഇണ്ടെങ്കെ അത് ബാങ്കി ഇട്ടേച്ച് ഇണ്ടച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടരാ അന്നൊക്കെ ആ ഒരു അഞ്ഞൂറ്പ്യക്കൊക്കെ ഓരോ ഗ്രാം കിട്ടീന്ന് അയിന്റെ കല്യാണത്തിന് എത്ര പ്യാന്ന് അറിയോ? എട്ടായിരം റുപ്പിയ ഒരു പവൻ സ്വർണത്തിന്
ഇന്റന് ഇരുപത്താറായിരം ുപ്യ
ആ എട്ടായിരം റുപ്യ ന്
അപ്പൊ എത്ര കൊല്ലം മുന്നേ കല്യാണം കഴിഞ്ഞന് ഏത് വർഷത്തില്
തീ തി ഏഴില് കഴിഞ്ഞിക്ണ് രണ്ടായിരത്തി ആറിൽ ഞാൻ എസ് എൽ സി കഴിഞ്ഞഞ് രണ്ടായിരത്തി ഏഴില് കല്യാണം കഴിഞ്ഞിലേ
ആഹ്
ഉ രണ്ടായിരത്തി എട്ടില് എന്റെ മുോള പ്രസഹിച്ചു
ആഹ ആഹ അത്രക്ക് സൂപ്പറാ
ആ അതന്നെ പറന്ന ഓരോ കൊല്ലത്തത് കല്യാണം കഴ് എസ് എൽ സി കഴിഞ്ഞ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴില് കല്യാണം രണ്ടായിരത്തി എട്ടില് മോള പ്രസവിക്കൽ
സഹിക്കഞ്ഞ ഇത് രണ്ടാമത്തെ പിന്നെ എപ്പളാ
ഏഹ
രണ്ടാമത്തെ പ്രസവം പിന്ന എുന്നു ഏത് വർഷാ
അത് പിന്നെ ഓൾക്ക് മൂന്നര വയസ്സായിട്ടേ
ആഹ്
ഞാൻ എന്റെ മോളോടപറയും അന്റെ ഈ പ്രായത്തക്കെ ഞാനന്നെ പള്ളയിലാണ് പള്ളല ല്ലപ്രസവിച്ചിക്കണ ഞൻ പ്രസവിച്ചിക്കണ് ഞൻ
ആഹ്
ഉം
ഇപ്പഴത്തെ കാലത്തൊക്കൊക്കെ മ മക്കൾക്ക് ജോലിണ്ടായേ കുട്ട്യേൽ സമ്മയിച്ചെള്ളു അല്ലാത്ത മാ മക്കള് സമ്മയിച്ചൂ ല്ല
പക്ഷെ ഈ മക്കളഓരോ ദൽമിക്കും പോണ്ടല്ലോ
അതുണ്ട്
എന്തെല്ലാം ദുല്മ ഇപ്പ മക്കള് കളിക്ക്ണ പെണ്ണും ആണും ഒക്കെ
ആഹ് ശരിയാണ് ഒരു ഹോസ്റ്റല് വിശ്വസിച്ചുകാണ്ട് കൊണ്ടാക്കാൻ വയ്യ
അതെ അതെ
ഏ
എവ്ടിം പഠിപ്പിക്കാൻ വജത്ത അവസ്ഥയിന്
ഇപ്പതാ നമ്മള് വിശ്വയിചാണ്ട് കുട്ട്യേലെ പറഞ്ഞക്കണ്ടല്ലോ ഹോസ്റ്റലക്ക് ഓര് ഒരു ആറു മാസം കൂടുമ്പം വരും അല്ല മൂന്ന് മാസം കൂടുമ്പോ വരും എന്താ അവിടെ നടക്കണ എന്താണ് ഏതാണ് എവ്ട്ക പോകണ എന്താ നമ്മള അറിയിണ്ട അങ്ങനെ
അങ്ങനെയൊക്കെ ഓരോ കഥകൾ തന്നെയാണ് പേടിയാണ് ഇന്നത്തെ കാലത്ത് എല്ലാരും കാലത്തല്ല ആ കുട്ടികൾക്ക് നല്ല ബുദ്ധി കൊടുക്കാന്ന് കൊടുക്കട്ടെ
ആമീൻ
മലെ ഇരിക്ക ആള് എന്നാ പറയണ ഏത് മക്കളായാലും
ഞ്ഞി ആര മക്കളായാലും എന്തായാലും നല്ല ബുദ്ധി കൊടുക്കട്ടെ അത്രന്നെ
ലോ പിന്നെ വേറെ എന്താന്നിട്ട്?
പിന്നെ എന്ത് സുഖം കുഴപ്പില്ല അങ്ങനെ പോണ് എന്താ എന്റെ എന്താന്റെ വർത്തനം
ഇങ്ങനെ പൊണ്ട്ന്ന്ട്ട്പോ അന്റെ അസുഖം തലവേദനൊക്കെ മാറിയാ
ആ തലവേദനൊക്കെ ആാക്കണ്ട് ഇപ്പൊ
ആഹ് അപ്പേ ഇന്റെ മോൾക്ക് ഇപ്പളും തലവേദന പ്പൊ കൊറവൊന്നുമല്ല ഇങ്ങനെ ഇടക്ക് ഇടക്ക് ആഹ് കണ്ണിന് ഇനി കണ്ണാടച്ച് നോക്കി ചിലപ്പോ കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടാവന്നാണ്ട്ടേ
ഇൻ്റെ കുട്ടിക്ക് ഇതെപോലെ കായ്ച്ച രണ്ട് കണ്ണിന്റെറെയും കായ്ച്ച കുറഞ്ഞിട്ടുണ്ട് കണ്ണട ചിക്ക മളെ
ഏഹ് ഇവർക്ക് തലവേദന ആയിട്ടാണ് അന്ന് ഡോക്ടർ എഴുതിയ തന്നത്
ആഹ്
ഉം ഉം
അതുശരി
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്ന് പറയാം
ആഹ്
എന്തായാലും എന്നിട്ട് ചോറ്ന്നാനൊക്കെ എത്ര സമയവും
ഞങ്ങള് ഒന്നരക്കെ ആകും ചോറ്
ഒന്നരക്ക് ഇപ്പൊ വീട്ടില ആരള്ള ഉമ്മിപ്പൊക്കെ ഉണ്ടാ
ആഹ് ഇപ്പല്ല ഉമ്മ അ മാപ്പിള അവരുടെ പെങ്ങള് പെങ്ങളെ കെട്ടിച്ച് മൂന്ന് കുട്ടികളായിക്കുന്നത്
ഏഹ് എന്നിട്ട് എന്താ ഇവിടെ
ഏഹ്
എന്നിട്ട് എന്താ ഇവിടെ
ഹലോ ആര്
പെങ്ങള് മാപ്പളന്റെ പെങ്ങൾ ആ ഓ ഏ ഞാൻ വിചാരി ഇവിടെ ഇങ്ങ ഇവിടെ ആഹ് നിങ്ങളെ നിക്കണോടുത്താണ് എന്നാണ്
ആഹ്
ആഹ്
അങ്ങനെ ഒള്ളുള്ളോട്ടെ
ആഹ് ആഹ് ആഹ് ആഹ്
ഓള് വേറെ പോയിക്ക് ണ്
ആഹ് ആഹ് ആഹ് അങ്ങനെ
വേറെ വീടൊക്കെ വെച്ച് അങ്ങനെ പൊയിക്കണ് പിന്നെ ഇന്റെ മാ ത്തങ്ങെളനെ കല്യാണം കഴിച്ചിക്കണ് ആങ്ങളെയാണ് അങ്ങനെ ആ അങ്ങനെ ബന്ന്താണ്
അത്ശരി ഉം നായിക് പിന്നെ വേറെ എന്നിട്ട് എന്തൊക്കെയുണ്ട്
നല്ലത് ഇങ്ങനെ ഫൂണ് കൊഴപ്പില്ല സുഖ ആടീത്ത് വിളിക്കോണ്ടിട്ടാ
ഓക്കെ